ആഹ് ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ട് പോവുന്നു.
ആഹ്, ഇവിടിം സുഖം തന്നെ അങ്ങനെ പോകുന്നു. മഴൊക്കല്ലേ നല്ലെ.
മഴയുണ്ട അവിടെ?
ആഹ്, ഇണ്ടേ ഇപ്പ രാവിലെ ഒക്കെ നല്ല മഴേനു. ഇപ്പൊ കൊറച്ച് ഒഴിവുണ്ട്. ഇല്ല, അവിടെ അങ്ങനെരു മണ്ണിടിച്ചിൽ പ്രദേശല്ല.
ആഹ്, ഇവടെ പിന്നെ വെള്ളപ്പൊക്കം അങ്ങനെ ഉണ്ടാ ത്ത്ല്ല, ഇവിടെയൊക്കെ ഓടയുണ്ട്. അപ്പൊ ഓടെക്കൂടെ കായലിലോട്ട് പോവും.
ആഹ് ആഹ് ഇവിടെ അങ്ങന ഒരു പാറേ ഉള്ള പ്രദേശാണ്, അങ്ങനെ ചെറിയ പാറ, കോറി അങ്ങനെഒക്കെ ഇളെള
ഓഹ്! അങ്ങനെ ആഹ് ആഹ് അതാവുമ്പം പാറ ആ കോറിക്കൊക്കെ വിലക്കുറവായിട്ട് കി ട്ടു അല്ലേ അവിട
ആഹ്, അങ്ങനെ പൊട്ടിക്ക്ണൊന്നുല്ല. മുന്നെ പൊ ട്ടിച്ച കോറി ആണ്. അങ്ങനെ കരിങ്കൽ കോറി ഉണ്ടാവൊല്ലോ
ഉം ഉം ഉം നമുക്ക് ആ നമുക്ക് കൊറച്ച് വസ്തു ഉണ്ടായിരുന്നേ, അത് ആവ് കണ്ടം പോലെ കെടക്കുവ. അപ്പൊ അത് നെകത്താൻ വേണ്ടിട്ട് ഞങ്ങള് കൊറച്ച് ഈ കട്ടിങ് വേസ്റ്റൊക്കെ വച്ച് അയിന് ഏഹ് ഒരു വണ്ടിക്കൊക്കെ എണ്ണായിരം ചോദിക്കുന്ന ആഹ്. ഈ അടുത്തുള്ളവർക്കൊക്കെ എളുപ്പം കിട്ടും. പക്ഷേ ദൂരെ ഞങ്ങക്ക് ഇവിടുന്ന് നല്ല ദൂരോംണ്ട്. ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കൂടുതല് വേണം ഇവിട്ന്ന്, ഇത് സാധനം എടുക്കണം അപ്പാ തുആ വണ്ടിക്കൂലിയും എല്ലാം കൂട്ടി നമ്മടേന്ന് മേടിക്കത്തൊള്ളു യഥാർത്ഥത്തില് സാധനത്തിന് ‌വില ക്കൊറവായിരിക്കും. പാസൊക്കെ കിട്ടി വരണമെങ്കില് ആഹ് വലിയ വെലയൊന്നും കൊടുക്കണ്ട. പക്ഷെ അവർട വണ്ടിക്കൂലിയും പിന്നെ ഡ്രൈവറിന്റെ കൂലിയും അങ്ങനൊക്കെ വെച്ചിട്ടാണ് നമ്മുടേന്നൊരു വണ്ടിക്ക് പത്തെണ്ണായിരം രൂപ വെച്ച് മേടിക്കും അഹ്
ഇവടെ ഞാൻ പറഞ്ഞില്ലോ ഒരു കുന്നുപ്രദേശായോണ്ടേയ് വള്ളത്തിന് വേനലാകുമ്പൊ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്
വെള്ളത്തിന് ബുദ്ധിമുട്ടാണോ? ആഹ് ഇവിടെ പിന്നെ പൈപ്പ് ലൈനാ വാട്ടർ കെണറല്ല ഞങ്ങക്കെ
ഇവടെ കെണരാണ് ഒരു കെണറ്ണ്ട് പക്ഷേ അയ്ല് വേനലാവുമ്പോ വെള്ളം വറ്റും. പിന്നെ ഈ കോറീല്ള്ളൊരു വെള്ളം ണ്ടാവുല്ലോ ആഹ് കോറിപൊട്ടിച്ചേല്. ഞങ്ങൾ വീട്ടാവിശ്യത്തിനൊക്കെന്നാ അയ്‌ന്ന് യൂസെയ്യലാണ്
ഉം
ആഹ് ഞങ്ങള് വീട്ടിത്ത കോറിയന്നേണ്. ഇവടെ തറവാട്ടിലെ അപ്പൊഅയ്ലാരു എറങ്ങുന്നുല്ല. കുളിക്കാനും എറങ്ങാനൊന്നും സമ്മതിക്കൂല. അപ്പങ്ങള് വീട്ടിക്ക് മോട്ര് ചേട്ടൻ അതിന് രണ്ടു വീട്ടുക്കും അതിനടിക്കും തറവാട്ടക്കും ഞങ്ങള്ൾ വേറെ ആണ് അവിട് ഒക്കെ എന്ന്‌ അടിക്കെലാണ്
ആഹ് ങ്ങനെന്റെ ഹസ്ബൻഡന്റിന്റെ വീട്ടിലെ കെണറുണ്ട് പക്ഷേ ക്ഷെ എന്തൊ ഓര് വെള്ള ആ വരുന്നേ. നല്ല ചൊമന്ന ഈരുമ്പിന്റെ അംശം ഒക്കെ ഉള്ള, അല്ല അത് കൊടുത്ത് ടെസ്റ്റ് ചെയ്തു പക്ഷെ ഏ പക്ഷെ കൊഴപ്പ ഇല്ലെന്നാ പറയുന്നെ, ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളവാ പക്ഷെ ഞങ്ങളെ വീട്ടിലെഅവിടൊരു ആ ഫിൽറ്ററ് ഫിൽറ്റർ വെച്ച് അതുഅല്ല ഒരുമാതിരി ചൊമന്ന വെള്ളം മാത്രല്ല, ഒരു എണ്ണ ഒരു എണ്ണയുടെ ഒരു വെള്ളത്തിന്റെ പൊറത്തെണ്ണ കെട്ടി കെടക്കുന്ന ഒരു ടൈപ്പ് ആ പിന്നെഏഹ് ലാബി കൊടുത്ത ടെസ്റ്റ് ചെയ്താരുന്നു. ലാബി കൊടുത്ത ടെസ്‌റ്റെയ്തപ്പതേക്കും ടെസ്റ്റ്‌യ്തപ്പത്തേക്കും കൊഴപ്പവില്ല ഉപയോഗിച്ചോളൂന്ന് പർഞ്ഞു ന്നെ അങ്ങനാ പിന്നെ ഫിൽറ്റർ വെച്ചെ ഫിൽറ്റർ വെച്ചാഴ്ച്ചെ ഒരൂസം ക്ലീനാക്കിയില്ലെങ്കിൽ ആഹ് പൈപ്പില് വെള്ളം കൊറയും. നമ്മളകത്ത്ന്ന് പ അകത് - പ്പഴും വെള്ളവെടുക്കുന്ന പൈപ്പ് വെള്ളം കുറയുമ്പോത്തേക്കും പിന്നെ പോയി ഫിൽറ്റർ ക്ലീനാകുമ്പോ നല്ല കട്ട ചൊമപ്പില് വെള്ള ഈ ചെമ്മണ്ണിന്റെ കളർല് ചൊമന്ന വെള്ളം അങ്ങ് പോവും. വെള്ളം പോയി കൊറേ നേരം കഴിഞ്ഞ് ഒരു പ ത്ത് മിനിറ്റ് കഴിയുമ്പത്തേക്കും ആ വെള്ളം തെളിഞ്ഞ് തെളിഞ് വന്ന് ക്ലീൻ ആവും
ക്ലീനാവും ഉം
പിന്നെന്താ ഉച് ചെക്കുള്ള ഫുഡൊക്കെ
അപ്പത്തേക്കും അപ്പത്തേക്കും കൊഴപ്പവില്ല അപ്പം റെഡിയാവും. ഉം
ഉം ഉച്ചക്കക്ക്ള്ള ഫുഡൊക്കെ റെഡി ആയോ?
ഉച്ചക്കത്തേക്ക് ഒന്നും ആയില്ല. ഇന്ന് മീൻ കിട്ടിയില്ലായിര്ന്നു. അപ്പം ഞാൻ കരുതി എന്തേലും പച്ച ക്കറിയോ എന്തേലും ഉണ്ടാക്കാന്ന് കരുതി.
പാവങ്ങ, ഞാൻ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ടൊന്നുല്ല.
ആഹ് ആഹ് ആഹ്
ഉം. ന്ന്പ്പൊ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസായോണ്ട് കുട്ടികളൊക്കെ വീട്ടിലിണ്ടയ്‌നും
ഓ പ്പുന്ന് ശനിയാഴ്ച്ചെ പറഞ്ഞൂട്ട്. പിള്ളേരു വീട്ടിലുള്ള ദിവസം നമുക് ക്ക് ഒന്നിനും സമയം കിട്ടല്ലല്ലേ. ആ ഒന്നിനും സമയം
ത്ത് മണി പത്തരൊക്കെ ആവുമ്പോ പോയാ പിന്നെ
പോയാപിന്നെ ഫ്രീ ആണ്. ആ അപ്പത്തേക്കും രാവിലെ ജോലിം തീരും. ജോലി രാവിലെ രാവിലെന്നെ പിള്ളേരെ വിടുന്നേനെ കൊണ്ട് ഞാൻ രാവിലെ കാപ്പി വാവും കാ ചോറിനെ കറിയു ആവാൻ ചോറും എല്ലാം ആകുമ്പോത്തേക്കും പിന്നെ നമ്മുക്ക് ചുമ്മായിരുന്നാ മതിയല്ലേ.
ന്ന മതി ഓര് പോയാ പിന്നെ വരണ വരെ നമ്മള് ഫ്രീയാണ്.
ഫ്രീയാണ് വർക്കും വല്ലോം ചെയ്യുന്നുണ്ടോ വർ ക്ക് വല്ലം ചെയ്യോ വർക്ക് വല്ലാം ചെയ്യുന്നുണ്ടോ? ആഹ് ആഹ് ഞങ്ങള് ബീച്ചിലൊക്കെ ഇല്ല ഇല്ല ഞാന് പി എസ് സി ക്ലാസ്സിന് പോന്നുണ്ട്.
ഓ ആഹ്.
പിന്നെ പിന്നെ ഈ ഞായറാഴ്ചകള് ബീച്ചിലൊക്കെ പോവോ?
ഇല്ല ഞങ്ങൾ അങ്ങനെ പോവൽ പുറത്തക്ക് വല്ലാതെ ഇറങ്ങലില്ല.
അങ്ങനെല്ലല്ലേ ഞങ്ങൾ ഇടക്ക് വല്ലപ്പോഴും ആഹ് അത്
പിന്നെ ഇവിടെ ആണെങ്കി കാറില്ല ബൈക്കൊള്ളു പിന്നെ എല്ലാരും ഒന്നിച്ച് പോവാനും കഴിയൂലല്ലോ.
ഓ ഓ.
അപ്പോ പിന്നെ എന്നെങ്കിലും ഒക്കെ ഓലെ വെക്കേഷനക്കെ ആകുമ്പോലെ വണ്ടീ പിടിച്ചാ അങ്ങനെ പോകുന്നല്ലാതെ.
പുള്ളാരൊക്കെ എത്രാം ക്ലാസ്സിലാ?
മൂത്തത് ഒമ്പതിലാണ്. എയിന്റെ തായിള്ളത് ആറാം ക്ലാസ്സില് പിന്നെ ഒന്ന്. മൂ രണ്ടില് ചെറുത് യു കെ ജി.
ആഹ് ആഹ് ആഹ് ആഹ് നിങ്ങള് എങ്ങ ന പിന്നെ ഹസ്ബൻറും നിങ്ങളും പിന്നെ പുള്ളാരും മാത്രേ ഉള്ളോ വീട്ടില്? ഇപ്പൊ എങ്ങനെ മാനേജ് ചെയ്യും ഇവരെയൊക്കെ പിന്നെ മൂത്തത് സഹായിക്കും അല്ലേ?
ആഹ് മൂത്തത് ഒരു രാവിലെ എട്ട് മണിയാവുമ്പോ പോകും.
ആഹ്.
അതൊക്കെ അങ്ങനെ ഇണ്ട് ശീലായി വീട്ടിലാവുമ്പോ പിന്നെ അങ്ങനെ കണ്ട് ആഹ്.
ഓരുന്ന ത്തിനെ കൊണ്ട് ഒരാളെ ഉള്ളൂ ഒരണത്തിനെ കൊണ്ടേ നമുക്ക് പറ്റ്
ആഹ് ഞമ്മക്ക് പിന്നെ. ഇണ്ടെങ്കി പിന്നെ ഒരാള് ഇല്ലല്ലേ ഏൽപ്പിക്ണ് പിന്നെ ഞമ്മള അങ്ങനെയട്.
ആഹ് ആഹ് ആഹ് പിന്നെ നമ്മള്. ആന്ന് പിന്നെ അതു ആയിട്ട് പൊരുത്തപ്പെട്ടവർക്ക് വിഷയം കാണത്തില്ല. ആഹ് പിള്ളാര് മൂത്തതൊക്കെ ഉണ്ടെങ്കി നോക്കുവല്ലോ.
ആഹ് ആഹ് അതെ.
ഇടെ പിന്നെ ഒരാളെ ഉള്ളു അയാളെ അക്ഷരം പഠിക്കാൻ പോവ്ന്ന്. ർ അയാളിപ്പൊ ഇന്ന് വീട്ടിലോണ്ട് ഇന്നലെ ക്ലാസ്സില്ലായിരുന്നു ഇന്ന് ശനിയും ഞായറും അവതിയ. അപ്പൊ ഇന്നും നാളെ അപ്പൊ ഞാൻ കരുതുവ നാളെ ഇനി. അപ്പൊ എന്റെ വീട്ടിലോട്ട് പോന്നു അവിടെ ഇച്ചിരി പണിയുണ്ട് അപ്പൊ മിക്കവാറും എനിക്ക് ക്ലാസ്സും ഉണ്ട് അപ്പൊ ക്ലാ നേരെ വീട്ടിലോട്ട് പോന്നാല് നാളെ കുഴപ്പല്ല ഇന്നത്തെ ദിവസം എങ്ങനെയും തള്ളി നീ ക്കണം ഇഞ്ഞി ഇപ്പൊ ഫുള്ള് കളിപ്പാട്ടം എല്ലാം റൂമിലെല്ലാം വാരി പെറക്കിയിട്ട്.
ഉം ഇവിടെ അങ്ങനെ തന്നെ വീട്ടിലുണ്ടെങ്കി ഈ ഒര് ഒഴിവ് ഉണ്ടാവൂല ന്നിട്ട് ഞാൻ പറയും അവക്ക് ശനിയും ഞായറും കൂടി സ്കൂള് വാണം ന്ന്റിം.
ആഹ്. ഇവിടെ ഞാൻ അങ്ങനവാടി വിട്ടവരുന്നു ഒരു വ കഴിഞ്ഞ വർഷം ആഹ്. ആഹ് ആഹ് ആഹ്. ഇവിടെ കഴിഞ്ഞ വർഷം ഞാൻ അംഗനവാടി വിട്ടായിരുന്നു വിട്ടപ്പോഴത്തേക്ക് ശനിയാഴ്ച. ച്ച ഈ കലണ്ടറിൽ അവധി ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ അംഗനവാടി ഇല്ലാത്തത്. ബാക്കി എല്ലാ ദിവസും പിന്നെ കരുതി സ്കൂളിൽ പോകണ്ട പ്രായമാ പക്ഷെ വിട്ടില്ല. ഒരു ഒരു വർഷം കൂടെ അക്ഷരമൊക്കെ പടിച്ചിട്ട് വിടാന്ന് കരുതി.
ആഹ് അകനവാടി അടത്ണ്ടോ?
അങ്ങനവാടി വിട്ട് ഒരു വർഷം വിട്ട് പിന്നെ വിട്ടില്ല ഇപ്പൊ എൽ കെ കെ ജി പ്പോണ്ട പ്രായം ഇപ്പൊ അതുകൊണ്ട് ഒ അങ്ങന അങ്ങനവാടിയല്ല ട്യൂഷന് വിട്ന്നെ ഒരു വീട്ടിലെ
ആഹ്
ഇവിടെ ചേച്ചി പഠിക്കുന്ന പഠിപ്പിക്കുന്നുണ്ട് അവിടെ നല്ല ഒത്തിരി പത്ത് മുപ്പത് പിള്ളാരോളം ഉണ്ട്. അപ്പൊ പിള്ളേരുടെ കൂടെ മിഗിൾ ചെയ്യാനും ആഹ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്
ആഹ് ആഹ്
അങ്ങനെ
ആഹ് അപ്പൊ ട്യൂഷന് പോവോണ്ട് ശനി ഞായറും ഒള്ളു വീട്ടിലിണ്ടാവല്ലേ
ശെനീ ഞാറും വീട്ടിലുണ്ട് പിന്നെ ആ ചേച്ചിക്ക് വല്ലണം പോകണമെങ്കിൽ ക്ലാസ്സിലന്ന് പറയാണെങ്കിൽ അന്നും വീട്ടികാണും അതുകൊണ്ടന്നെ നമുക്ക് എവിടെെങ്കിലും ഒന്ന് പോണെന്നോ ആ ക്ലാസന് പോണ പിന്നെ എന്റെ വീട്ടിലാക്കിട്ട് ക് അഥവാ ട്യൂഷൻഇല്ലേ വീട്ടിലാക്കിയിട്ട് പോവും. കൊഴപ്പില്ല അമ്മ നോക്കിക്കോളു എന്നച്ച ഏത് പിന്നെ വീട്ടിലുണ്ടെങ്കി
ഉണ്ടെങ്കി ആ ശരിയാണ് ഞാനും അതെ ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിനു ഡാറ്റൻറിന്റെ അപ്പൊ നീ ജോലിക്ക് പോണെങ്കി ഈ കുട്ടികൾ ഞങ്ങൾ തനിച്ചയായൊണ്ട ഈ കുട്ടികൾ ആരത്തും ആക്കി പോവാല്ലല്ലോ
ആ് നമുക്ക് സത്യം പറഞ്ഞാ അമ്മമാര് നോക്കുന്ന പോലെ വരത്തില്ല വേറെ ആരും നോക്കിയ
അതെ ഞങ്ങള് വേറെ വേറെ താമസയതോണ്ട് വീട്ടില് വേറെ ആറും ഇല്ല ഫുഡ്ഒക്കെ നമുക്ക് രാവിലെ പ്രിപ് ചെയ്ത മതി പക്ഷെ സ്കൂളക്കന്ന് കൊടുകാന് ബസ് വരുമ്പോ കേറ്റി കൊടുക്കാനൊരാളിലെക്കെെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഒറ്റക് പോവാനായിട്ടൂില്ല
ആഹ് ഓ
ചെറിയ ആള് യു കെ ജില്ലേ അതിന്റെ മേലത്തെ രണ്ടില് അ പിന്നെ ഒരറ്റക്ക് നമ്മെ യൂണിഫോം ഒക്കെ ഇട്ട് മുടിയൊന്ന് കെട്ടിക്കാണ്ടൊന്ന് പോകാനൻ ആയിട്ട് ട്ടല്ലല്ലോ നമ്മള് ജോലിക്ക്ന്ന് വരുമ്പോ നമ്മള് കൊറച്ച് നേരത്തെ പോവണ്ടേ
വേ സ്വന്തം കാരിയളൊക്ക
ആഹ് ഓല് സ്വന്തം ക ചെയ്ത് പോവും ഈ ചെറിയ രണ്ടാൾ അവർക്ക് നമ്മള് ചെയ്തുകൊടുക്കണ്ടേ പിന്നെ
ആഹ് അഹ് അ
ജോലിക്കൊന്നും പോണില്ല ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ് ടാപ്പിംഗ് ആണ് ഉം
ഉം
കൊച്ചുങ്ങള് കൊറച്ച് വലുതായിട്ട് ഒന്ന് നോക്കണം കരുദുട്ടുണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ ഞാൻ കൊറ വർക്ക് ഫ്രം മുക്ക് നോക് കി പക്ഷെ ഒന്നും സെറ്റ് ആവണില്ല
സെറ്റാവന്നലൊ ആ എല്ലാം ഇ പൈസ കൊടുക്ക ത് പിനെ അറിയത്തില്ലല്ലോ നക്ക്
പിന്നെങ്ങനെ സൈൽ ചെയ്യേതത് സ്റ്റാറ്റസ് വെക്കണക്കെ അങ്ങനത്തെൊക്കെയാണ് ആതൊ നമുക്കൊന്ന അങ്ങെനെ സ സാരിച്ചങ്ങാണ്ടര് ആൾക്കാരതാക്കാലെ കഴിയുവൊന്നും എനിക്കില്ല
ആ ആഹ് ആഹ് ഹ
സ്റ്റാറ്റസ് വർക്ക് അങ്ങനത്തെൊക്കെ ആകും പിന്നെല്ലേ
ആഹ് ആഹ് ആഹ് പിന്നെ ഉച്ചക്ക് എന്തോ കറി ആരാ
ഡിഗ്രി കഴിഞ്ഞതാ ഇയാള്
ആ ഡിഗ്രി ഡി സിയ കഴിഞ്ഞു പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡി സിയക്ക് പോയിട്ട് പിന്നെ ഞാൻ ആ പി എസ് സി കോഴ് ഇതിലോട്ട് ഇറങ്ങി പിന്നെ ഗ്യാപ്പ് വന്നു പിന്നെ കല്യാണം വന്ന് കല്യാണം വന്നപ്പോ ഗ്യാപ്പ് വന്ന് പിന്നെ ആഹ് അത് കഴിഞ്ഞ് പോയി പോയിട്ടും പിന്നെ കൊറച്ച് നാൾ കഴിഞ്ഞപ്പോ കൊറോണ വന്നു കൊറോണ വന്നപ്പോ ഫുള്ള് ഡൗണ് ആയി പിന്നെ കൊറോണ ഒരുവിധം പകുതിയപ്പോത്തേക്കും മോന് ഗർഭിണിയായി ഗർഭിണി ആയിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന് മൂന്ന് വയസ്സൊക്കെ ആവണ്ടേ നമ്മള് അപ്പളും ഞാനും ഇതുപോലെ വീട്ടില് വീട്ടിലൊറ്റക്കെ ഒള്ളു
ആഹ്
അപ്പൊ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇപ്പ മൂന്ന് വയസായപ്പോ അംഗനവാടി വിട്ട് തൊടങ്ങിയന് ശേ ശേഷമാണ് ഞാൻ പോയി തൊടങ്ങിയെ
പെണ്ണ് ബി എസ് സി ഒക്കെ എറങ്ങില്ലേ
എന്നാ പിന്നെ ഓക്കെ ടാ ശരി ആ ഒലെ ഒരാളെ ഒള്ളൂ ഇന്നാപിന്നെ ശെരിയെടാ ഓക്കെ ആഹ് എ